ആഹ് ന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖായിരിക്കുന്നോ?
ചായ ട്
സുഖാണ് സുഖാണ് ചായ കുട്ച്ചോ? ആഹ് ചായ കുടിച്ചു എന്താണ് ഇനി വൈകുന്നേരത്തെ രാത്രിത്തെ ഭക്ഷണ പരിപാടികളൊക്കെ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ആഹ് ഉച്ചക്കൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ചു അടുത്ത റസ്റ്റ് എടുക്ക കൊറ് ച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി പണി ചെയ്യാനോർത്തു. അവടെ നല്ല മഴയാല്ലേ?
ആഹ് ഈ നാല് മ് ആ അത് ഈ റേഞ്ചിന്റെ പ്രശ്
ആണോ മ് മ് ചായ കുടിച്ചോ?
മ്
മ് മ് ചായ കുടിച്ചോ? മ് മ് മ് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്ക, ഇങ്ങനെ ഇരി ക്കാണ്, ചായ കുടിച്ചു, മ് ഓക്കേ ഓക്കേ എന്താണ് ചായക്ക് സ്പെഷ്യൽ ചായയുടെ കൂടെ?
കാര്യമായി
ബിസ്ക്കറ്റ്, ഇന്ന് കാര്യമായിട്ട് ഒന്നും ഇണ്ടായില്ല. നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ചക്കയുള്ള സമയല്ലേ, അപ്പ ചക്ക സ്പെഷ്യലൊക്കെ ഉണ്ടോന്ന ചോ
ചക്ക സ്പെഷ്യൽ ഇണ്ടാക്കാറ് ക്കെണ്ട് ചക്ക ചിപ്സ്, ചക്കോടാട അതൊക്കെ ഇണ്ടയി ഇന്ന് എന്തൊന്നുംല്ല.
മ് ഒന്നുല്ല. ഞാനും ചക് ഞൻ എന്താ പറയാ ഞാൻ ബിസ്കറ്റ് കഴിക്കത്തില്ല അപ്പോ ഹാ ഹാ ഹാ ചെലത് അല്ലെ ഡെയിലി നമ്മള് എന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ.
അതന്നെ ആ ആഹ് ബിസ്കറ്റ് എനിക്കും വല്യ ഇഷ്ടൊന്നുല്ല. ഇന്നേ ഹോസ്പിറ്റലിൽ പോ
ബിസ്‌ക്കറ്റ് എനിക്കും വല്യ ഇഷ്
പ്പോ.
ഓഹ് തിരക്കായിരുന്നു. എന്തെങ്കിലും ആഹ് തിരക്കായിരുന്നു അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ ഉമ് കുട്ട്യാള് കുഞ്ഞാണ ല്ലേ. കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങള് കുട്ട്യാള് കു ചെറി യ കുട്ട്യാളാണ ല്ലേ അത്ര കുഞ്ഞല്ല അൽ ആഹ് അത്യാവശ്യം വലുതായിക്ക്ണ് ചെുറുതിന് ആറ് വയസ് ആയിക്ക്ണ് ആഹ് ഓക്കെ ഓക്കെ. ആഹ് അപ്പ സ്കൂളിലൊക്കെ പോകുന്ന സമയായി സ്കൂളിൽ പോയി.
വലുത് പത്തക്ലാസല്ല ഹ എല്ലാരും.
എല്ലാരും സ്കൂളിൽ പോന്നു വന്നു ഓ ഓ ഓ പിന്നെ വേറെന്താ വിശേഷം
ഉച്ചക്ക് ഇവിടെ ഉച്ചക്ക് വലിയ
ഉച്ചക്ക് ഇവിടെ ഉച്ചക്ക് വല്ല്യ ന്നും ഉണ്ടാവല്ല വൈകുന്നേരം പോലെ ഹസ്ബൻഡ് വരുമ്പോ എല്ലാരും കൂടി ചേരും ആ രാത്രിയാണല്ലേ എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷ ഭക്ഷണം കഴിക്കുന്നത്
അപ്പോൾ ആ രാവിലെ എന്തെങ്കലുമൊക്കെ തട്ടിക്കൂടുല്ലോ ഉപ്പേരിയോ ആഹ
ഉപേരിയോ
ഇലക്കറിയോ അങ്ങനെ എന്തെലും
ഇവിടെ ഞങ്ങൾ ഉപ്പേരീക്ക് എന്താ പറയണെന്നറിയാവോ ഞങ്ങളെ നാട്ടില് ഉപ്പേരിക്കെന്താ പറയണേന്ന് തോരാൻ അതെ ഈ തേങ്ങൊക്കെ ഇട്ട് ഇ ഇതായിട്ട് എടുക്കുന്നല്ലേ പിന്നെ ഉപ്പേരി
തോരൻ ആ ഞങ്ങൾ വെറുതെ മുളക്കൂട്ടിട്ട് തുമ്മിക്ക
ഓ അങ്ങനെ അതിന് ഞങ്ങൾ പറയുന്നത് മേഴു ക്ക് വരട്ടി
ഉം
എണ്ണയിലിട്ട് ജസ്റ്റ് വഴിട്ടിടുക്കുന്നത് തേങ്ങ ചേർക്കാണ്ട് അല്ലെ ഓരോ സ്ഥലത്ത ഓരോ പേരാണ്
ആഹ ഈ പിന്നെ പിന്നെ തോരന്ന് പറ പറയണത്
എന്ന് പറയണത് ഞാൻ അ പിന്നെയി നന്നായിട്ട് സൗണ്ട് കട്ടായി പോകുന്നുണ്ട് കേട്ടോ
ആക്കിണ്ടോ
മിസ്സാക്കി ഉണ്ട ഇത് ഇത് നെറ്റ് കിട്ടുന്നഏ ഏതെലും ഭാഗത്തേക്ക് മാറി നിക്കാവോ ഇങ്ങ പച്ചമുളകൊക്കെ ചതച്ച ഇടൂലേ അ ങ്ങൾ തോരൻ പറ ഞങ്ങളും പറയുന്നേ തേങ്ങയും പച്ചമുളകും ഇഞ്ചി ഇത് ഇച്ചിരി ചീരകമൊക്കെ ചേർത്തിട്ടേ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിനെ ചതച്ചിട്ട എടുക്കുമ്പോഴത്തേക്ക് അതിനെ തോരൻ എന്ന് പറയും അതന്നെയാ
സൗണ്ട് വരാമല്ലേ
ആ ഇല്ല ഇപ്പ കൊഴപ്പമില്ല നേരത്തെ ഇങ്ങനെ ഇടക്കിടയ്ക്കിടയ്ക്ക് കട്ട ആായി പോകുന്നുണ്ടായിരുന്നു
പൊറത്തിങ്ങായി
വേറെന്താ പരിപാടി എ വായന വല്ല പരിപാടി ഉണ്ടോ വായിക്ക് യാ ഹോബി
ആ അ
ആഹ ആഹ വേറെന്താ
ആക്ക ആദ്യം അങ്ങനെ വായിച്ചു ഇപ്പൊ കാര്യ ഈ ഫോൺ തന്നെ ഉണ്ടോ ഫ്ലാ അങ്ങനെയൊക്കെ വായിക്കോ
അല്ലാണ്ട് ഈ ബുക്ക് വയനൊന്നുംല്ല
ഭുപാരൻ കുറച്ചു മുമ്പൊക്കെ ഇപ്പോ പിന്നെ കുട്ടികളും
അപ്പൊ പിന്നെ കുട്ടികളും മക്കളും ഓല കാര്യങ്ങൾ നോക്കാൻ പിന്നെ സമയമൊന്നുംകുറെ തോന്നുണ്ടാവില്ല ഇപ്പൊ കുട്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങീല്ലേ, വായനൊക്കെ ഇങ്ങനെ തട്ടിപ്പുട്ച്ച് എടുക്കുക. ഞങ്ങൽലൊക്കെ ആ സമയത്താ വായിക്കുന്നെ.
ആഹ് ഇവിഡൈനെ രാവി ന്റെ പിന്നെ ന്റെ പണി ഒരുങ്ങുമ്പോയേക്കും
ആ പിന്നെ കുറച്ചു നേരം ഫ്രീ ടൈം ഉണ്ടാവും
ചേരം ഫ്രീ ടൈമ്ണ്ടാവോ? ആ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ വായിക്കും. എനിക്ക് എത്ര വായിച്ചാലും മതിയാവില്ല ഭയങ്കര ഇഷ്ടമാണ് കിട്ടുന്ന സമയൊക്കെ വായിക്കും.
ആണോ
ആ ഞങ്ങൾ കൊറച്ച് കൂ ട്ടുകാരുണ്ട് വായിക്കുന്ന ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഷെയർ ചെയ്യും. നല്ല സ്റ്റോറിയൊക്കെ ഉണ്ടെങ്കില് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തി നമ്മൾ അത് വായിക്കും. അങ്ങനെ കൊറേ പേര്ണ്ട്. അപ്പോ സമയം പോണ അറിയില്ല. സ്റ്റോറി സ്റ്റോറിനോ ആ ഓൺലൈൻലെ സ്റ്റോറി ഒക്കെ വരുന്നതേ നല്ല
ഏന്ത
ഒന്നും ക്ലിയർ ആവുന്നില്ല- സൗണ്ട് ഇങ്ങനെ കട്ടായി കട്ടായി ഇടയ്ക്ക് പോകുന്നുണ്ട് നെറ്റ് കി- പെട്ടന്ന് ഏതെങ്കിലും ഭാഗത്തേക്ക് മാറി നൽക്കാവോ ചില സ്ഥലങ്ങിൽ നമ്മള് വീട്ടിൽ തന്നെ ചില സ്ഥലത്ത് നന്നായി കിട്ടുവല്ലോ നെറ്റ്വർക്ക് കിട്ടുവല്ലോ സ്ഥലണ്ടാവില്ലേ നല്ലേ ഈ സൗണ്ടേ കിട്ടുന്നുണ്ടോ ഇപ്പൊ ശരിയായെന്ന് തോന്നുന്നുല്ലേ പൊറത്തെറ്ങ്ങ്ണ്ട ആഹ് ഇപ്പൊ ശെരിയായി ഇപ്പൊ സൗണ്ട് വരുന്നുണ്ട്
ന്ന മാറ്റി വോക്കണീനി കൊറെച്ത് സൈഡ് യിങ്ങനത്തേ ടങ്ങീട്ട് ആണോ അതൊന്ന് ചെക്ക് ചെയ്തേക്കേട്ടോ ഇല്ല പിന്നെ ബുദ്ധിമുട്ടാവും അത് സൗണ്ട് വന്നില്ല ന്നുണ്ടെങ്കി- കണ്ടിന്യൂസ് ഇടക്ക് ഇടയ്ക്ക് സ്പേസ് വരാണ്ടേ എപ്പഴ്- ഇങ്ങനെ കണ്ടിന്യൂസ് സൗണ്ട് വരണം ഇത് ഇടക്ക ഇടക്ക ഇടയ്ക്ക് നിന്ന് പോകു- ണ്ട് പക്ഷ ഇപ്പൊ പൊറത്തിറങ്ങി നിന്നപ്പോ വല്യ കൊഴപ്പില്ലാന്ന് തോന്നുന്നു ആ ഇപ്പൊ ആ ഇപ്പൊ സൗണ്ട് വരുന്നുണ്ടല്ലോ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്
പറയാൻ വേണ്ടിരുന്നോ പോവാൻ ഇല്ല ഇല്ലല്ല യുന്നില്ല അ തന്നെയാണ് വീട്ടിൽ തന്നെ ഒരുപാട് പണിയില്ലേ ഇല്ല ഇല്ല ഞാനിപ്പോ വർക്ക് ചെയ്യുന്നില്ല വീട്ടിൽ തന്നെയാണ് പിന്നെന്താ വായന വീട്ടിലെ പണി ഇതൊക്കെയ ആയിട്ട് പോകുന്നു മ മകനാണെങ്കിലും ഒരു മോനെ ഉള്ളൂ അപ്പൊ അവന് എം എസ് സി കഴി ബി എസ് സി കഴിഞ്ഞു അപ്പൊ അടുത്ത അവൻ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ തയ്യാറെടുപ്പുകളിലാണ് ഒരാളെ ഉള്ളൂ അപ്പൊ അത് അടുത്ത കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്രേ തയ്യാറെടുപ്പുകൾ നടക്ക ക്കുന്നു അപ്പം പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു വേറെന്താ പരിപാടി ഇങ്ങനെ എ എ വായിക്കുക പിന്നെ യാത്രയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹലോ..
ഉം ഉ
ഹലോ ആഹഹ അങ്ങനെ യാത്ര ഇഷ്.. ഇഷ്ടാണ് വായന ഇഷ്ടാണ് ഉം പിന്നെ പ എന്താ പറയാ നമ്മടെ പാചകം ഇഷ്ടമാണ് ഇ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിർത്താതെ സംസാരിച്ചോളൂ കുഴപ്പമില്ല
ആ അ ആ അ
ഇല്ലട്ടോ ഇപ്പൊഴും സൗണ്ട് പ്രശ്നാണ് മൊബൈൽ ഒന്ന് ഒന്ന് ശരിയാക്കിക്കോട്ടോ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അതെ എന്തൊക്കെയ ഉണ്ടാക്കുന്നേ അ ഇ ഇപ്പ കേക്കുന്നുണ്ട് ഇടക്ക് പോകുന്നുണ്ട് ആ ആ അത് എന്താ പ്രശ്നംന്ന്റിഞ്ഞ പ ഞാനിപ്പോ പറഞ്ഞ് ഒരുമ താണ് കുറ
കൊറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങൾക്ക്
കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇങ്ങൾക്ക് കേൾക്ക്ണ് ഉം ഉം അല്ല അതി ഇങ്ങനെ സ്റ്റോ ഇങ്ങനെ അല്ല ഇതിങ്ങനെ സ്റ്റോ ഇതിങ്ങനെ സൗണ്ട് ക്ലിയർ ആകുന്നില്ല ഒരുമാതിരി വലിഞ്ഞ് വലിഞ്ഞ് പോകുന്നുണ്ടായിരുന്നേ പോകുന്നുണ്ടായിരുന്നേ പക്ഷെ ഇപ്പഅത് ശരിയായി പക്ഷെ എന്നാ ഇടയ്ക്കങ്ങ് പോവുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഓൺ ദി ടൈം കേൾക്കുന്നുണ്ടോ അതോ കൊറച്ച് കഴിഞ്ഞിട്ടാണോ കേക്കുന്നേ
ഇ അ യ അപ്പ കേക്കണ്ട് അ
കേക്കുന്നുണ്ട് നം ഓക്കെ ഓക്കെ ആഹ്്് പിന്നെ രാവിലെ ഭക്ഷണൊക്കെ ഭക്ഷണൊക്കെ ഉണ്ടാക്കൻ എനി ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉം ഞാൻ പറയുന്ന കൃത്യസമയത്ത് കേൾക്കുന്നുണ്ടല്ലോ
ആ ഉണ്ടേയ്
നേരെ കേക്കുന്നുണ്ട് ആ ഇപ്പൊ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക കഴി ക്ക റസ്റ്റ്എടുക്കാ വിളിക്ക കുഴപ്പ ഇല്ല ടേസ്റ്റ് ഒക്കെ ഇണ്ടാവും ഇടക്ക് ഇടക്ക് ബിരിയാണി ഇണ്ടാക്കുമ്പോ നന്നാവും ആ വേറെ ആരു പറയാനാ അ നമ്മളെ വീട്ടി ട്ടിലുള്ളവര് പറയും ചില നേരത്ത് പറയും നന്നായിട്ടുണ്ടെന്ന് പറയും ഞാൻ തന്നെ പറയാറുണ്ടേ ബിരിയാണി ഇണ്ടാക്കുമ്പോ പ്പോ നന്നായിരിക്കും പക്ഷെ ചമ്മന്തി ഉണ്ടാക്കിയ കൊള്ളത്തില്ല ഹ ഹ അ അങ്ങനെ രു സംഭവമുണ്ട് അത് അ അത് നമ്മൾ കുറേ ടൈം എടുത്ത് ചെയ്യുമ്പോഴത്തേക്കേ ശരിയാവും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാ ചെലപ്പോ ചിലപ്പോ ചിലതൊക്കെ ശരിയാവും ചിലപ്പോ ചിലതൊന്നും ശരിയാവില്ല അങ്ങനെ പാചകത്തിൽ ഭയങ്കര സംഭവൊന്നുമുമല്ല ഉണ്ടാക്കും എല്ലാം അത്യാവശ്യം ആ അ അത്യാവശ്യം നന്നായിട്ട്ണ്ടാക്കും പിന്നെെന്താ അങ്ങനെ പിടി പിടിച് നികാം
പിടിച്ചിനിക്കാം ഉ ഉ എനിക്ക് എന്ത ചെയ്യ ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും സാധ
എന്തങ്കിലും സാധനം കിട്ടിയ എങ്ങനെലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വെക്കും ഓ തട്ടി കൂട്ടിയി.....
തട്ടിക്കൂട്ടി അല്ല ഞാൻ അത് പറഞ്ഞാല് എന്താണ് മുയവ സാധനങ്ങ ഇല്ലാന്നുണ്ടെങ്കിലും അതിന് പകരം വേറെ എന്തെങ്കിലും ചെർക്ക
അങ്ങനണെങ്കണ്ട പറ അതൊരു നല്ല അസുബ്ദല്ലേ എല്ലാര കൊൊണ്ടും കഴിയാത്തൊരു കാര്യല്ലേ അത് ചിലര് പറയില്ലേ എല്ലാം ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ അതില്ലേ പറ്റില്ല ഇതില്ലേ പറ്റില്ല എന്നൊക്കെ പറയില്ലേ
ആ അങ്ങനെയൊന്നുമല്ല ഞാ
കഴിവാണ്
ഇനിയിപ്പോ അങ്ങനെ നമ്മള് ഒറിജിനൽ സാധനം അല്ലാതെ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് കൊറവൊന്നുംണ്ടാവൂലോ കേട്ടോ
അതിനെയാണ് കൈപ്പുണ്യംന്ന് പറയുന്നേ ആ് അതെല്ലാർക്കും കിട്ടില്ല ആ പിന്നെ അതാണ് കൈപ്പുണ്യംന്ന് പറയുന്നേ
ഉം ഉ പായസം ഉണ്ടാക്ക മധുരമൊക്കെ നല്ല ഇഷ്ടാ
ആ മധുരം കുറയ്ക്കൂ